ഹലോ ഹലോ ഇങ്ങൾ നേരത്തെ വിളിച്ചാളല്ലേ
അല്ലല്ല ഞാത് വേറെ
ആ നെരത്തേരാൾ വിളി
ആ ആ എന്താണ് സുഖല്ലേ കൊഴപ്പൊന്നില്ലല്ലോ ന്താണ് സുഖാണ് കൊഴപ്പൊന്നും ഇല്ലാ ചോറ് തിന്നോ.
ആ ചോർക്കന്ന് നിങ്ങള് ചോർന്നാ.
പ്പ കഴിഞ്ഞള്ളൂ ഉം ഉം ഉം ഉം
പിന്നെ മുരിങ്ങ കറി. ചിക്കൻ പൊരിച്ചത് മെരിങ്ങാ തോരന് ഉ.
എന്ത മീൻ മെഡിക്കൽ ഇല്ലേ?
മീൻ ചിക്കൻ ഉണ്ടാകുമ്പോൾ പിന്നെ മീൻ വേടിക്കലില്ല വേടിക്കലൊക്കെ ഉണ്ട്.
ഉം ഉം കുട്ടികൾ ഇക്കുന്നു മുരിങ്ങാട്ടില ഉപ്പേരും. പിന്നെ സാമ്പാറും. മത്തി പൊരിച്ചതും
ആഹ വേറെന്താ. എന്തൊക്കെയ ഹോബികള് ചെയ്യല്ഹോബിന്ന്..
ഞാൻ ടൈലറിംഗ് ആണ്.
ടൈലറിംഗ് എന്തൊക്കെ അടിക്കും.
ആഹ് ചരി ആഹ് ചുരിദാർ മാക്സി ഒക്ക അടിക്കു.
ന്നാവാ അടിച്ച് പുറത്തേക്ക് കൊടുക്കും.
പോർത്തുക്കെ എന്റെ അനിയത്തിമാർക്ക് എന്റെ മക്കൾക്കൊക്കെ അടിക്കും.
ആഹ അനിയതിമാർക്ക് ഏ പുറത്ത് പൈസ കൊടുത്ത വിടുന്നല്ലേ..
ആഹ കൊടുത്തായിരുന്നു ഇപ്പൊ ആദ്യക്ക ഞ കൊടുത്തരുന്നു.. മാക്സികൾ ഒകെ ഷൈപ്പ് ചെയ്യാന്. പർദ്ധ അടിക്കാും ഓരോന്ന് ചെയ്യാനൊക്കെ കൊണ്ട് രും അതൊക്കെ നല്ല പണിയന്ന പിന്നെ പുതിയത് അടിക്കാൻ നല്ലത്. ഉം അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യും. ആഹ് ഇപ്പൊ പിന്നെ കൊറച്ച് രണ്ട മൂന്ന് വർഷമായിട്ട് ഇപ്പ ഞാൻ പുറത്ത്ക്ക് അടിക്കൽ ഇല്ല.
അടിച്ചൂടല്ലതല്ലത് ആഹ.
അഎന്താറിയോ കറക്റ്റ് ടൈമിന് കൊടുക്കണ്ടേ അതാാണേ പൈസ ക്കെ ഉണ്ട് അ.. സാധം കൊടുക്കണ ഞാന് ഇരിക്കുള്ളൂ അപ്പൊ വീട്ടില് പിന്നെ പണിയും. മക്കളും മരുമക്കളൊക്കെ ആയിട്ട്.
ആഹ അതെ ആഹ പിന്നെ. കടയൊക്കെ എനിക്ക് ഞാൻ പഠിച്ചിക്കണു അത് ടൈലറിംഗ് പക്ഷെ. വല്ലാതെള്ള നന്നാവൂല അതാണ്. സംഭവോ എന്റെ ഇതൊക്കെ അടിച്ച..
അതിന് മനസ്സൊക്കെ നമ്മളടിക്കുമ്പോ നമ്മള് മനസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലേ. നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ കറക്റ്റ് ആൾക്ക് ചെയ്താ നല്ല വൃത്തി ഇവിടെ എന്താ.. പറയ ഇവിടെ അടുത്തുള്ള അടിക്കാ കൊടുക്കൂട്ടെ പക്ഷെ അവരിന്റെ അടുത്ത് നിങ്ങള അടിക്കണ വൃ വൃത്തി കിട്ടുന്നല്ലാന്ന് പറഞ്ഞിട്ട്ന്റെറടുത്തന്നെ കൊണ്ട് തരു അവര്.
ആഹ് അതാണ് നിങ്ങൾ എങ്ങനെ പഠിച്ചത് എങ്ങനെ യൂട്യൂബ് നോക്കിയണ്ടെങ്കിൽ പുറത്ത് പോയി പഠിച്ചാ..
ഇവിടെ മിഷൻണ്ട മിഷ അങ്ങനെ പഠിച്ചതാ
ആഹ ചെിലവലക്ക് അങ്ങനെ ഒരു കഴിവാണ് ചെലവർഇങ്ങനെ വായിച്ച കാണ്ടും അങ്ങനെ ഡ്രസ്സ്. അങ്ങനെയൊക്കെങ്ങനെ പഠിച്ചൂല്ലേ നിങ്ങങ്ങെ സ്വന്തം പഠിച്ചതാണല്ലേ.
ഞാൻ സ്വന്തം പഠിച്ചതാ ഞാന് അല്ല പിന്നെ ഒരു മാസം ഞാൻ ഓൺലൈനിൽ കേറിയിട്ടാ ആ. അത് ഞാൻ മറന്ന്പറയാന് ആ ഒരു മാസംഞാൻ ഓൺലൈനിൽ കേയറിയിട്ട് ആ ഒരു മാസം ആത് ചുരിദാർ ക.. കട്ടിംഗ് മാത്രം പിന്നെ പാന്റൊക്കെ ചുരിദാർ ഞാൻ ആദ്യം അടിക്കും പക്ഷെ. അറിയോക്ൻവാസ്ഇച്ച് അടി കാൻ അറിഞ്ഞിരുന്നില്ല മറിച്ച്ട്ട്അടിക്ക.. അത് അറിഞ്ഞിരുന്നില്ല പിന്നെ ഞാനിപ്പം ഇത് പഠിച്ചതിനു ശേഷം ക്ക് അറിയാ..
ആഹ ആണിലേ.
പ്പ ഞാൻ ആദ്യം തന്നെ കൊടുക്കും ഞാൻഇവിടെ മക്കളെ ചുരിദാർ ഒക്കെ യൂണിഫോ ഇവര സ്കൂൾ യൂണിഫോം ഒക്കെ ഇവർയൂണഫോക്കെ.. ണ്ടായത് മക്കളൊക്കെ ഞാൻ അടി ആദ്യം എന്റെ ജീവിതം അതിമൽതന്നെയായിരുന്നു.
ആഹ് ആഹ ഉ ഉ
നോമ്പായാലും പെരുന്നാളായാലുംക്കെ നല്ല ഓണായാലും.
ആ ആ അതന്ന ഇപ്പ അടിച്ചാലൊക്കെ എത്രയാണ് ചുരിദാറിനൊക്കെ പറഞ്ഞ.. പുറക്കല്ലല്ലേ
അപ്പം നാന്നൂറ്റി അയ്മ്പൊർ പ്യട്ക്കണം ചുരി
ആഹ അതാണ് ഞാന പക്ഷെ ഇന്റത് സൈഡിന്റെ ഓപ്പൺണ്ട് അവിടെന്ന നന്നാവൂ ഞാ അങ്ങനെ
അത ആദ്യം കുറച്ച് നമ്മ കുറച്ച് ചറക്കി അടിക്കണം ആ സൈഡ ഓപ്പിന്റെ അവിടെ ഭാത്തത്ത്ക്ക് എന്നിട്ട് നമ്മ എന്ത് ചെയ്യ അവിടെ നമ്മ ഇട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യണം നമ്മള് അടിന്നത് മ മടക്ക നമ്മള അടിച്ച വെച്ചട്ടണ്ടില്ലേ ആ ഭാഗം വരെ അടിച്ച് കറക്റ്റ് ആക്കിയിട്ട് എന്ത ചെയ്യാ അത് ക്രോസ് ചെയ്തിട്ട് ഇ കൊടുക്കും പിന്നെ ആ അടിക്ക ആ അടിന്ന് ആ മേൽന്ന അടി രുത് അടീന്ന് അടിക്കണം
അപ്പ അല്ല വൃത്തി ണ്ടാവും
പ്പാണ് വൃത്തി കിട്ടാ അ കറക്റ്റ് ആ വെട്ടി വെട്ടിയതൊന്നും കറക്റ്റാവണ്ട
ആഹ അങ്ങനെല്ലേ ഞങ്ങ ഞാൻ മേ ന്നാ തോന്നുണ് അടിക്ക്ണ പ്പം വല്യ ഒരു ഓർമ്മ ഇല്ല. ഞാ ഇന്ററാക്കെ ചുരിദാറ് എന്തെങ്കിലും പക്ഷെ അതേമാതിരി നമ്മ ണ്ടാവൂലേ പിന്നെ എന്താ പറ നെക്കടിക്കൂലേ അങ്ങനെ അടിക്കുമ്പോ ഈ ക്രോസ് പീസ് അടിച്ച്മ്പൊ ഇങ്ങനെ മലന്ന് ങ്ങനെ നിക്കണ അതാക്ക
അത് ങ്ങള് അയിന്റെ ആ അത് എന്തെയ്യാ ങ്ങള് കറക്റ്റ് ആയിട്ട് അടിച്ചതിന് ശേഷം എന്ത് ചെയ്യ അതിന്റെ രണ്ട് നമ്മള പീസ് വെക്കത് നമ്മളെ തുണി ഉണ്ടല്ലോ ആ രണ്ടും കൂടി ചെറുത ട്ട് ആ നൂൽന്റെ അത് ഒന്ന് കട്ടെയ്ത് കൊടുക്കണം
എങ്ങനെ ഫീസിന്റെ
നമ്മ ഫീസ് വെച്ച്പ അടിക്കൂല്ലേ ആ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ അടിക്കുമ്പോ ആ ക്രോ പീസും മറ്റേ നമ്മള ചുരിദാറിന്റെ തുണി ഉണ്ടല്ലോ അതിന്റെ കഴുത്തിന്റെ ഭാഗം ആവിടെമ്മ അടിക്കുന്നതിന് കൊറച്ച് ഇപ്പറത്തം വരാന്ന് ഒന്ന് ചെറുതായി ഇങ്ങന കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ആ അപ്പൊ അത് മറിക്കുമ്പോ എന്തെയ്യാ അതെ എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് അതിന്റെ രണ്ട ഇത് മടക്കിട്ട് അതിന്റെ അറ്റത്ത് കൂടെ വെച്ചിട്ട് ചെറ അടിക്കുക അപ്പ അ ക്കും അവടെ എന്നിട്ട് നമ്മള് പിന്ന വ ഓഫീസി വലിയ ഭാഗം നമ്മളെന്ത് ചെയ്യാ നമ്മളത് മടക്കി അടച്ചു കൊടുത്താൽ മതി
ആഹ
ആ അങ്ങനെ ചെയ്താ മതി ആ സുഖമാണ് കുഴപ്പൊന്നില്ലാ പടിഞ്ഞ വ എത്തിയ സുഖമാണ്
ആ നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്
എനിക്ക് മൂന്നാള് മൂന്നാളും കല്യാണം കഴിഞ്ഞിക്ക മൂത്ത മോനാണ് രണ്ട് പെൺകുട്ടികളാ ഒരെ കല്യാണം കെഴിഞ്ഞിക്ക്ണ്
എന്നെ മഴ ഒക്കെല്ലേ അവിട്ക്ക്
ആഹ് മഴ ഉണ്ട് നല്ല മഴ ഇപ്പ ഇന്ന് ഉപ്പൊ കുറച്ച് ഒഴിവുണ്ട്ട്ടാ
ആഹ ആഹ് ആഹ
ഇ മഴ പെയ്ത് ഇപ്പ കൊ പുറത്തെത്ത്പ്പ ആരും ഇല്ലഞാൻ തന്നെ ഉള്ളൂ
എന്തൊക്കെയന്ന് വ ഇന്ന്പ്പോ ആ തുണിപുറത്ത് ഇട്ട് അപ്പൊ അങ്ങനെ ചെറുതായിട്ട് ഒന്ന് പാറുണ്ട് അപ്പങ്ങനെ കാ ടിച്ച പോ വേഗം എടുത്തച്ചതാ ആടെ ഞാന് അ ആ ഇട്ടാലും പുറത്ത അയല് മ്മല് ഇട്ടാലും ഒണങ്ങിണില്ല പാറപ്പറത്ത പാറ പുറത്ത് ഇട പാറ പുറത്തിട്ടാലും ഒരു നമുക്കൊരു മനസിന പുടുത്ത ഇ കാട്ട പൂച്ചക്കെ അങ്ങനെ വരും നായ്ക്കള അങ്ങനെയണെങ്ക അവിടുക്ക് വരില്ല പറപ്പുറത്ത്ക്ക് പക്ഷെ നേരം ഉണങ്ങി കട്ടിട്ടണ്ട് അവിടെ ആവുമ്പോ പെട്ടെന്ന് ഒണങ്ങി കിട്ടണ്ട്
പക്ഷെ നമ്മൾ നോക്കിരിക്കണ്ടേ
നോക്കിന്നിരിക്കൂല ഞാൻ നോക്കിന്നിരിക്കൂലാ ഒന്നും ആവുന്നുല്ല നായന്നും വരില്ലേ ഇല്ല ഇല്ല ഇല്ല ഇ പ്രാവശ്യം മഴപ്പൊ ഇന്നലക്കെ നല്ല മഴ യ്ഞ്ഞില്ലേ
ആഹ് ഇന്നലെ നല്ല മഴയ ഇന്നല മിനിഞ്ഞാന്ന് ന്ന കുറച്ച് ഒഴിവുണ്ടായി ഇടക്ക് നല്ലരു ഇപ്പൊ വെയില് കിട്ടാൻ പ്രയാസ പക്ഷെ വെയിലാണങ്കും നല്ല വെയില് നല്ല ചൂടല്ല പ്പ
നിങ്ങള്ൾ വർക്ക് ചെയ എങ്ങനെ ചെയ്യണം ആര്യ വർക്ക് മറ്റേ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യുണ്ടാാവും ഡ്ര അല്ല
അ തരിയാ അതൊക്ക ഇപ്പൊ ചുരിദാറും പ്പയിൻ്റെ ആവശ്യ നെക്ക് നമ്മ കറക്കണ്ടാക്കി കൊടു കറ വട്ടിട്ട അടിക്കില്ല അ അ തന്നെ വർക്ക് വരില്ല
ക്യാൻവാസ് വെച്ചവും നല്ല പെർഫെക്റ്റ് ആയിക്കോളനക്ക്
ആഹ അനൊക്കെ നല്ല പെർഫെക്ട് ആയി കേട്ടോ ആ നല്ല വൃത്തിയാണ് അത് നമുക്ക് ഇട്ടാലും വൃ ട്ടും അത്കറിഞ്ഞിരുന്നില്ല ആദ്യം നമ്മളാത് ഇത്തിരി ഇന്നോ
കാൻവാസ് വെചപ്പ ൻ്റെ നെക്ക് നല്ല സൂപ്പർായിന് പിെ വെച്ചന് കടലാസ് വെച്ചണ്ട ആ
മൂന്ന നാല് പ്രാവശ്യ ആണ വെച്ചടിക്ക അപ്പൊ എന്താവും കറക്റ്റ് ആവും
ഈ കാഫ്താഞ്ജുൽദാർ കടിക്കൂലേ അപ്പൊ ഞാൻ അങ്ങനെ
ഉം
പ വെച്ച ആൾക്കളെ എന്റെ നെക്കൊരു സുഖം കിട്ടിയില്ല ഒരുങ്ങനെ ഒരു മനസ് ചെയത അ എന്താ അങ്ങന ഞാ ക്ര വിസ ചെയ്യുന്ന സെഡില കട്ടാക്കി
ആഹ ചെയ്ത് കത്തിയന്നോ ഉം എന്നത്ത് നമ്മള് പിടിച്ചിട്ട് നമ്മൾ തട്ടത്തുപ്പൂടെ ചരിച്ച് കൊടുക്കും അപ്പൊ കറക്റ്റാ നക്കേ ആ നല്ല നമ്മ നമ്മു കയ്യോണ്ട്ന്ന് വരയ അത് നമ്മള് സൈഡ് ആക്കി നമ്മൾ പതുക്കന്ന് അടിച്ചു കൊടുക്ക സൈഡിൽ കൂടെ
ആഹ
അടിച്ച കറക്ടായിട്ട് അവിടെ കിടന്നോളും അത് അ നി പിന്നെ ആ തുണി ഇങ്ങട്ടും മലക്കൂല്ല ആഹ ആഹ അങ്ങനെ ചെയ്യണം
ആഹ
പൊന്തിക്കോളും
ആഹ അതണല്ലേ അടച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ എന്തായണ്ട്റത്ത് ഇങ്ങനെ തള്ളിക്കുവല്ലോ പിന്നെ നമ്മ നെക്കടിച്ചി അങ്ങനെയ അങ്ങനത്തെ പ്രശ്നം വരുന്നേ അപ്പൊ ഞാൻ ഒന്നുകൂടി മ മുന്നേക്ക ഇങ്ങനെ തള്ളിക്കാ
അത് നിങ്ങളെ കൈക്കോഴി റെഡി ആവണില്ലേ
ആഹ കൈക അഫ്താചുരിദാറോക്കെ അടിക്കുമ്പോ കഫ്താന്റെ ചുരിദാറാ അയിന് വട്ടത്തിലല്ലോ കഫ്താൻ നമ്മള് കടിക്ക വട്ടത്തിലല്ലേ ആഹ അപ്പൊ ഒരു സുഖം കിട്ടണല്ല
അതന്നെ ഞങ്ങളെ സൈഡ് കട്ട് ചെയ്തു കൊടുക്കണംട്ടാ
ആഹ അതെ ഇപ്പൊ നിങ്ങ പറഞ്ഞന്നക്ക ഒരു നന്ദി ഉണ്ട അങ്ങനെ പറഞ്ഞന്നുക കൊണ്ടറിവ് ലഭിച്ചല്ലോ
ആഹ അ അതന്ന അതന്നക്ക അങ്ങക്ക് എത്ര മക്കള?
കുട്ടികളില്ല ഞാൻ പറങ്ങക്ക് നേരെ ഇല്ലെങ്കില് പിന്നെ നേരം ചെറ ചെറിയ കുട്ടികൾ കളിക്കൂലേ നമ്മ ചെറിയ കുട്ട്യോൾ. ഇപ്പൊക്കെ അങ്ങനെ പഠിച്ചു കൊടുത്തന് കടയി കൊടുത്തുന്ന് നോക്കിയാണ്ടി. കോട്ടന്റെ അതൊക്കെ അതൊക്കെ നമ്മുക്കൊരു പെരിന്ന് നല്ല ഹോബില്ലേ ഞമ്മക്ക് നമുക്കായിട്ട് എന്തേ വരു
എന്റെ മോളയും കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം മോള കഴിഞ്ഞിട്ട് പത്ത് വർഷം ആയിരിക്കുന്നു കുട്ടളായിട്ട് ല്ല ആഹ ചെറിയ രണ്ടാമത്തെ മോക്ക്ണ്ട് ആ ഒര്തൊക്കെ സമയം ഉണ്ടാവും നിങ്ങളെ വീട് പ്പം തിരൂരാ
ഇല്ല ഇന്റെ ഞങ്ങൾ മലപ്പുറം ഭാഗത്തെന്നെ
മലപ്പുറം അതല്ലേ ആഹ. ഉ ഉ എന്തായ് അള്ളാഹു ഹൈറായ സമയത്ത് തരട്ടെ, അതെന്നെ. കുറച്ച് സമയം ഉണ്ടാവുന്നു അതൊന്നും വിഷമിക്കണ്ട ആ ഞാൻ ദുആ ചെയ്യാ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആയോ
ആ പത്തിരുപത് കൊല്ലായി പത്തൊമ്പത്
ഉല്ലെ എന്റെ നാ എന്റെ ഭർത്താവിന്റെ പെങ്ങൾക്ക് പതിനെട്ടാമത്തെ വർഷം കുട്ടി ഉണ്ടായിക്ക്ണത് രണ്ടൂകുട്ട്യാൾ ഇണ്ട്
ഇൻക്ക് ഇണ്ടേനി അതിന്റെടേൽ ഒരു കുട്ടി മരിച്ചതാണ് ആറാം മാസത്തിൽ തെയാതെ മൂന്ന് അഞ്ച വർഷമായി കുറ
അപ്പൊ ഇണ്ടായിക്കണ അപ്പൊ പിന്നെ പേടിക്കാല്ല ആഹ ആഹ അല്ല നാളക്ക്ള്ള ഒരു മുതലായല്ലോ അതെ ഉം ഉം അതന്നെ
മൂന്ന് പെൺകു മൂന്ന് പെണ്ണാ?
അല്ല രണ്ട് പെണ്ണും ഒരാണും മോന്റെ മോള ഇപ്പം വിശേഷംണ്ടായിരിക്കയാ
ആഹന്ന് ലേ-
ഉം ആദ്യത്തേന്ന്
ആഹ
ആ ഏഴു മാസയി ആ ഏ എട്ട് തുടങ്ങാനായി ഇപ്പോ.
ഉം ഉം
അഞ്ചാം തിയതി വന്നാ എട്ട് തുടങ്ങും.
ട്രീറ്റ്മെന്റ് ഒക്കെ ഇല്ലേ മോക്ക്.
ആഹ കൊറ ചെയ്തു ലക്ഷിത ഡോക്ടറേനി പിന്നെ ഇവിടെ ഇവിടെ ക്രാഫ്റ്റിലൊക്കെ പോയിരുന്നു എറണാകുളത്തൊക്കെ
ആഹ ഇതേ ആശീർവാദ ഡോക്ടറേ എടുത്തോ
ആ ആ അവിടന്നെ അവിടന്നെ
ആ അ കോയപ്പം ഉണ്ടായിക്കോളുന്ന് പറഞ്ഞോ
അവര് ഐ ബി എഫ് ചെയ്യാനാണ് പറഞ്ഞത്.
ആ എന്നാ ഞാൻ പിന്നെ വിളിക്കാണ്ട്ട്ടാ അപ്പൊ കൊറച്ചു ചെറിയ തിരക്കലാട്ടാ.
ആഹ ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉ ശരി